ഹലോ ആഹ് പറയൂ
എന്തൊക്കെ സുഖായിട്ടിരിക്കണോ സുഖായിട്ടിരിക്കണില്ലേ
സുഖായിട്ട് ഇരിക്കണ് ഇങ്ങനെ പോണ് ഫുഡൊക്കെ തെ ഭക്ഷണൊക്കെ കഴിച്ച് ഉം ചായ കുടിയൊക്കെ കഴിഞ് രാവിലക്കത്തെ രാവിലെ കയും മദ്രസള്ളതല്ലേ
ആഹ് ആഹ് പിന്നെ മക്കൾക്കൊന്നും സ്കൂൾ ഇില്ലല്ലോല്ലേ
ഇന്ന് സ്കൂളില്ലാ ഇന്ന് ഫ്രീയല്ലേ അപ്പൊ ഇപ്പൊ ഇനി നോക്കണ്ട മദ്രസ്സ വിട്ട് വന്നാൽ നല്ല ദഫ്മുട്ടും ഇനിപ്പോ നോക്കണ്ട മറ്റേത് സ്കൂളിൽക്കണ് പോവുമ്പോ പിന്നെ അവരെ അതൾ കയ്യും ഇന്നിപ്പോ ഈ സമയം നമ്മക്ക് ഇപ്പൊ ഇന്നൊരു ഫ്രീ ആണ്
ആഹ് ആഹ്
ആ അല്ലാഞ്ഞ മ്മക്ക് ഈ സമയത്ത് ഫ്രീ കിട്ടൂല
ആ മക്കൾക്ക് ചോറും കോയി നിക്ക് ഇന്ന് ഈ ടൈമിൽ ഫ്രീ അല്ല ഞാൻ ഇന്ന്
എന്തേ
ഇന്ന് മോൾക്ക് പി എസ് സി കോച്ചിങ് ണ്ടായി അപ്പൊ ഓൾക്ക് വേണ്ടി ചോറും ഇതക്ക ണ്ടാക്കി തെരക്കില്ലേ അപ്പൊ ഒകെ റെഡി ആയി
ആഹ് റെഡി ആയിലെ ചായ കുടിച്ചോ
ചായ ഞാൻ കുടിച്ചിട്ടില്ല ഒക്കെ ണ്ടാക്കി ചായും കടിയും ഉണ്ടാക്കി ചോറും കൂട്ടാനും ഉണ്ടാക്കി എല വെട്ടി വാട്ടി പൊതിഞ്ഞ് റെഡിയായി ഈ സമയം ആവുമ്പോ പണിയോ അല്ലേക്ക് ണ്ടാവില്ലട്ട അല്ലേൽ ചോറും മക്കൾക്ക് ചോറൊന്നും കൊണ്ടോണ്ട
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പി എസ് സി കോച്ചിങ്ന് പോവുമ്പോ എന്നാ
ഉം ഉം ഉം ഉം ആഹ് അത് ശരിയാണ് ഇനിക്ക് മൂന്ന്
ആഹ്
മൂന്ന് മൂന്ന് എനിക്ക് ചെറിയ മക്കള മൂത്തേന്ന് എട്ട് വയസ് മറ്റേ ട്വിങ്സ് ആണ്
ഉം അതെ എന്തു കുട്ടിയളാ
ഒക്ക പെൺകുട്ടികളാ ട്വിൻസ്സു മറ്റേതൊക്കെ പെൺകുട്ടികള് മൂന്ന് മൂന്ന് പെൺകുട്ടികള്. കൊഴപ്പൊന്നുമില്ല യാ അലഹംദുലില്ല അങ്ങനെ പോണ്. മയ ഇന്ന് നേരം വെളുത്തവരെ ഒരുവട്ടം പൈത് വല്യ കൊഴപ്പമൊന്നുല്ല്യേനി. ഇന്ന് നേരം വെളുത്തപ്പൊ ഇന്നലെ നല്ല മയയാരുന്നു ഇപ്പ മാറി ഇല്ലില്ല രാത്രി മഴ ഉണ്ടായിട്ടില്ല.
ഞങ്ങടിവിടെ രാത്രി ഇണ്ടായിട്ടില്ല ഇപ്പ ഇപ്പ നല്ല മഴ പെയ്യണുണ്ട്.
ഉ ഇപ്പ ഇവിടെ പെയ്ത് കഴിഞ്ഞു അപ്പൊ അതങ്ങനെ നല്ല ഇരുട്ടെത്തി നിക്കണ്ട്. മുറ്റടിക്കണി മുറ്റടിക്കണടിയിൽ കൂടി കേറിയതാണ് മഴ പെയ്തപ്പളേ
ആഹ് ആഹ്
ഈ മുറ്റടിക്കാൻ വയ്യല്ലോ ഈ മഴ പെയ്തിട്ട്
ആ ഇല്ല എന്നാലൊ മുറ്റൊരു വൃത്തിയില്ലതെ നടക്കതുംചെയ്യും
അത് മയ പെയ്താ പിന്നെ വൃത്തീന്ന് പറഞ്ഞ സാധനില്ല. പെരേന്റെ ഉള്ളില് വിഷിപ്പ കൊഴപ്പണ്ടാവൂല്ല പൊറത്തേക്കിറങ്ങില്.
ഓണങ്ങാതിൻ
ഉം ആ ഒറ ഒണങ്ങാതെയായി ഇതുമേലൊക്കെ ഇങ്ങനെ മറ്റേ പൊത്തറങ്ങെന്റെ പ്രശ്നങ്ങളൊക്കെണ്ടാവും ഞാ മേ കു ഇന്റതാ മേലക്കെ കൊണ്ടെകലന്നെ മേലെ മൊത്തത്തിലയല് കെട്ടിക്കയാ അടില് അല്ല ഞാൻ മേലക്കിണ്ട് ബെഡ്റൂമുണ്ട്.
അതുശരി ആഹ് ആഹ് ആഹ്
അടോ ഹോളിലെ നേരത്തെ ഹോള് മൊത്തായില്ല.
ആഹ്
എന്നിട്ടന്ന് ഫാൻ ഇട്ടക്കിന്ന് പോന്നാലേ ഇനി മീന്തിയിൽ ഇട്ട് ഉണക്കിയിട്ടില്ലേ വാഷിംഗ് മെഷീൻ
അങ്ങനാകുമ്പൊണങ്ങും. ഇബടെ ഞങ്ങള് ഷീറ്റിന്റെ ചോട്ടിലിട്ടാല് ഷീറ്റിന്റെ ചോട്ടിൽ മഴ തീരെ ഉണങ്ങൂല. തണുത്ത അങ്ങനെ കടക്കും
ആ് അങ്ങനെ കെടക്കും ഇത് എന്താനാല് നാലു ഭാഗവും ചൊമരും കാര്യം ബെഡ് റൂമും ഒക്കെന്നായിട്ടുള്ളതല്ലേ വാതിലൊക്കെ അടച്ചിട്ടക്കല്ലേ ഉം ഞമ്മളങ്ങനെ തുറക്കലും ഇല്ല മേലൊക്കെ ആരും അങ്ങനെ യൂസ് ചെയ്യലില്ല.
ആഹ്
കുട്ടികള് ചെറിയ മക്കളും ഞാനും ചെറിയ മക്കളും ഹസും അല്ലെ ഒള്ളൂ. അപ്പൊ ഞങ്ങക്ക് താഴെ തന്നെ സ്ഥലം ഉണ്ട്.
ആ ഉമ്മ അമ്മായിമ്മ അമ്മയിച്ചനും കൂടില്ലേ
ഇല്ല ഇല്ല. ആരുല്ല. അവരൊക്കെ മരിച്ചുപോയി.
അതെ.
ഉം ഇപ്പ ഞങ്ങള കൂടെ ഇണ്ടായിനി. ഇപ്പ മരിച്ചു ഇമ്മ മരിച്ച് പിന്നെ ഇന്റുമ്മാ ഇണ്ട്ട്ടാ ഇന്റുമ്മ എടക്കടക്കൊക്കെ എപ്പളെങ്കിലൊക്കെ വരും. ഒക്കെ നിൽക്കും ഇമ്മാക്കവിടെ ആരുംല്ല ഞങ്ങള് മൂന്ന് പെൺകുട്ടികളായപ്പോ ഇമ്മ ഇന്റെ വീട്ടിലും മറ്റൊൾടെ വീട്ടിൽ അങ്ങനെ നിക്കലാണ് ഇമ്മ വന്നാലും ഇമ്മി അടീത്തന്നെ നിക്കല് ഇമ്മാനൊപ്പം
ഉപ്പയില്ല ആ അതിമ്മ വരുമ്പോ സന്തോഷ ആവുലേ
ആഹ്. ഇമ്മ വരുമ്പോ സന്തോഷാണ്. അപ്പ ഇമ്മ വരുമ്പളും അടീത്തന്നെ സ്ഥലം ഉള്ളത്കൊണ്ട് ഇമ്മീം അടീത്തന്നെ മ് മീ ഞങ്ങളൊക്കെ അടി തന്നെ ആറ്
ആ ആ അല്ലേങ്ലും മേലെ അങ്ങനെ നമ്മൾ എടുത്തിടാനെയുള്ളൂ അത് അവിടെ അങ്ങനെ നടക്കുവാനല്ലതെ
ആ അത് അവിടെ കെടുക്കണതല്ലാതെ ഇത് നീ യൂസ് ചെയ്യാണെങ്കി എപ്പാണെന്നറിയോ ഈ മക്ക മക്കള് വലിയ കുട്ടികളാവണം.
അതെ അതെ
അപ്പ അവര് അവടെ ഉപ ഡ്രസ്സ്സാനം ബുക്ക് മറ്റേമർച്ചെ കയ്റ്റങ്ങട്ട് പിന്നെന്താ ഇവരെബു ക്കും സാധങ്ങളെന്നും ഞമ്മക്ക് മേലേകൊണ്ടൊയോക്കാൻ വെയ്യ ഞ മ്മളിങ്ങനെ നടക്കണ്ടേതി ഓരോവിശ് യങ്ങള് ഇട്ക്കാനും വേറെളെയ്
അതാണെങ്കിലോ ഇക്കൊന്ന്പിന്റെ ഈ കയറിഎറങ്ങാൻ തെന്നെ ബുദ്ധിമുട്ടാകാലോണ്ട്.
മം ഇൻക്ക് കാലോണ്ട് വെയ്യാത്ത ആളാണ് ഞാന് കാരണം ഇൻക്ക്അ സ്ലന്റ് പറ്റിക്കാണ്ട് കാലിന് സുഖല്ല്യാത്ത ആളാണ് സുഖല്ല്യാപ്പങ്ങുളും കൊറെ പമാറി അപ്പ ഞാന് എന്തേയ്ന്റ് അടീലെത്തെ ബെഡ്റൂമിൽതെന്നെ ഓൽക്കൊരു സെൽഫ് ഇണ്ടാക്കീക്ണ്. ഓലെ ബുക്ക്സാനങ്ങളൊക്കെ വെക്കന് ആ അപ്പ്ന്റെ ഹസ്സ് പറയിം ഇപടെ ഇണ്ടാക്കണ്ടണി മേലെ ഇണ്ടാക്കാം അമ്മക്ക്അപ്പൊ ഞാൻ വെ മേലക്ക് ഇപ്പോട്ത്ട്ടൊള്ളു ഞങ്ങളെയ് ഒര് വർഷയിട്ടൊള്ളൂ. ഇദ് വെരെ ഒറ്റന്നിലഒള്ളയ്നിം.
ആക്സിഡന്റ് എന്തേ സ്കൂട്ടിയോ ബൈക്കോ എന്തേതട്ടി
റ്റുഇയറെയ് റ്റു വീലെറെന്തോ ചക്രത്തിന്റെ ഉള്ള്ക്ക് കാല്കേറി അയ്കെടന്നട് തിരിഞ്ഞ് അവുടെ മുന്നിൽ ഓഫാക്കിയിട്ടൂല്ലെയ്നി ഓഫാക്കാന് പർഞ്ഞാല് ഇതിങ്ങട്ട് വീണ ഹസ്സിന് എന്താകാട്ടാ അസ്സിന്റെ മം ബെയ്ക്കെന്നെണ്. അസ്സിനെന്താ കാട്ടേണ്ടീന്ന് അറീല അയ് ല് അങ്ങനെ കിടുന്നങ്ങ തിരിഞ്ഞു തിരിഞ്ഞീല് കാലിന്റെ കാലിന്റെ നേരി ണിന്റെറ അവുട്ന്ന്ഫുൾണ് പോയി.
തൂങ്ങി വറ്റാടി മ് എല്ല് ഫുള്ള്പൊട്ടി ചി റ്റോട്ചിറ്റുംപൊട്ടി അങ്ങനെപിന്നെ കൊറെയൊക്കെ ഏഹ് ഇല്ല്യ ഭർത്താവിനൊന്നുംഭൽ ഭർ ഭർത്താവ്ബെയ് ബേയ്ക്മ്മേ ഭർത്താവൂണ്ട് മോളൂണ്ട് വല്ല്യാ മോളൂണ്ടേയ് ഓളും ബെയ്കുമ്മേത ചെറിയകു കുട്ടിയാണ് മോളെ അന്ന് മോകേത്രെ നാലെയ്സോ
ആആ ആ
ഇന്നെട്ട് മോള് ബെയ്ക്മ്മല്ണ്ട് ഞാന് വെക്ക്ല്ണ്ട് ഭർത്താവൂണ്ട്. അങ്ങനെ ഏതെങ്കിലുംആവട്ടെ ഭ ഭർത്താവിനിപ്പോ ഞാനങ്ങട്ട് വീണപ്പോ ഭർത്താവ്ബേജാറായി കു ണ്ടിമുന്നിലുണ്ടായിനി ബൈക്ക് ഇട്ട് കാണ്ട് ഇങ്ങട്ട് ഇറങ്ങാനും വെയ്യാ അല്ലെങ്കിബെയ് ക്കമറിച്ചിട്ട്ക്കാണ്ട് ഇങ്ങട്ട് എറങ്ങിയാ മതി കുട്ടി മുന്നില്ല്ല്യേ അപ്പോണ ആൾക്കാരൊക്കെ ഓടിക്കൂടി ആഹ് ഇന്നെടുത്ത് അപ്പൊളിനിക് ബോധ ആഹ് ഇബടെഫുള്ള്താ തിരിഞ്ഞപ്പോ ഞമ്മളെ ശരീര തിനല്ല അപ്പയ്ന്ഇൻക് ബോധല്ല അങ്ങനെഇ ഡ്രിന്നെ കൊണ്ടോയി അപ്പോണ് അസ്സ് തലന്നി വീണ് കേക്ക് കണ്ട്ക്കാണ്ട് തലെന്നിവീണ് അയ്ന് ഭയങ്കര ബേജാറാണ് അവക്ക്
അപ്പോണ് കുട്ടിഒര്തലണ്ട് കുട്ടി അരച്ചില് എന്നൊ ഒന്നുംന്നും നിനക്ക്റിയില്ലട്ടാ അവരൊക്കെ അവര് പറഞ്ഞ കേട്ട്ണ് ആവിളുന്റെ അറെ ന്നട്ട് കാല്ങ്ങട്ട് കേറുമ്പോ ഇന്റെ കുട്ടീന്ന് പറഞ്ഞത് മാത്രംഇൻക്ഓർമ്മണ്ട് ഇ ന്റെ കുട്ടിനെ നോക്കി ഇന്റെ കു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്ക്ണോന്നാണ് പിന്നെ ഇൻക്കൊന്നും ഓർമ്മ
അഹ് ഇങ്ങനെ റോട്ട് റോട്ട്ന്നാ സംഭവിച്ച് ക്കലെ അതേ വീട്ടില് വന്നിട്ടോ.
അല്ല റോട്ട്ന്ന് എന്നെച്ച് മുർ ച്ച്ക്കാണ്ട് ഞമ്മൾ ഷോർട്ട് റോട്ടിന് കയാറ അയ്ലാ ഷോർട്ട് റോഡിനട് കെർണ കേറല് ഇങ്ങട്ട് ബെയ്ക്ക്ങ്ങട്ട് ഓല് വണ്ടി അ വുട്ന്ന് അപ്പ ഞങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാ ചെര കേ നർച് ചെരക്കെല്ലാണ് ഷെയ്ഡില് ആ ചെരക്കല്ലിൽ അങ്ങനെരങ്ങിപ്പോ വണ്ടിയാണ് ചെരിഞ്ഞു
ആഹ്
അന്നങ്ങനെട് ഒര്അപകടംഇണ്ടയ് ഇ ന്റെ മക്കളാണെങ്കി ചെറിയ മക്കളും. ആഹ് അപ്പോ ഷാസ് സ്പോട്ടിൽ കഴിഞ്ഞിലേ?
ഏഹ് ന്നട്ട് എത്ര വർഷം അങ്ങനെ രസ്റ്റ് കൊണ്ടൊക്കെയിരുന്നു.
ആവ ഒര് ഒരു വർഷം പോലെ ഞാന് റെസ്റ്റിലേനി
ആഹ് പണ്ട് റെഡിയായോ ഉള്ളില് കമ്പിയൊക്കെട്ട്കെയ്ന്നു
ഇപ്പൊ കമ്പിയൊക്കെട്ട് കമ്പിയൊക്കെ ഇപ്പെട്ത്ത് ഇപ്പൊ നാലഞ്ച് വർഷമായി ഇപ്പൊ കമ്പിയൊക്കെടുത്ത് പക്ഷെ ഇന്നാലും ഇന്ക്ക് പഴയതുപോലെ നടക്കാൻ കയ്യിണില്ല
ആഹ് അത് വൈക്ക്ണ്ടാവൂലേ ഞമ്മക്കള്ളതന്ന ആ ഒര് ഇതല്ലാതെ പിന്നതെന്തായാലും ഒന്ന് ഏച്ച് കൂട്ടിയതല്ലെ
ഉം ആഹ് പിന്നെ നീ നമ്മള് എങ്ങനെ ആയാലും നമ്മക്ക് ബുദ്ധിമുട്ടാണ്
അതെ അതെ ബാത്രൂമില് പോവാനൊക്കെ ബുദ്ധിമുട്ടാവുല്ലേ
ആ ബാത്ത് ഇല്ല ഇപ്പൊ ബുദ്ധിമുട്ടില്ല അന്നൊക്കെ വീൽചെയ്യാറിലെയിനി
ആ അങ്ങനെ ഉം
ബസ് പിന്നാ ജോലിയൊക്കെ കോർ ലീവാക്കി അസ്സ് വീട്ട് തന്നെനി പിന്നെ പെരീൽ ആരുല്ലല്ലോ ഞാനും മക്കളും അസ്സ് സും മാത്രല്ലേള്ളൂ
ആഹ് അപ്പൊ ഭർത്താവിന് ജേഷ്ഠ അനിയന്മാരും ആരൂല്ല പെങ്ങമാരൊന്നും
ഇന്റെമ്മണ്ട് പക്ഷെ ഇന്റെമ്മാക്ക് അന്ന് ഇന്റപ്പ പ്രായായി ഇനികേട്ക്കാ കെടുപ്പില്ലേയിനി അപ്പൊ ഇന്റെ ഇപ്പാനെട്ട് ഇന്റെമ്മാക്ക് ഇവിടെ വന്ന് നിക്കാനും വയ്യ ഞമ്മക്ക് അവുടെപോയി നിക്കാന് ഇമമാക്ക് ഇനീം ഇപ്പാനെയും കൂടി നോ നത് കയ്യുല്ല അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് മൂത്തച്ചിയാളൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ഹെൽപെയ്തരും എല്ലാ കാര്യങ്ങളും അടി ടിച്ചാല് തോടക്കല് ആര് ചെയ്താലും
അതെ അതെ
അവര് ഇബ്ടിക്കെത്തി ഇനിപ്പ എല്ലാരും വന്ന് നമ്മള് തുടക്കണെക്കാട്ടി വൃത്തിയാക്കി തൊടക്കു ഒക്കെ ചെയ്യും പക്ഷെ മ്മക്കെന്താ മനസ്സ്ക്കോര് അവര് എടങ്ങെറായിന്നുള്ളൊരു തോന്നലും ആണ് ഒക്കെണ് ഏതായാലും ചെറിയ മക്കളല്ലേ
ഉള്ളോൽ ബുദ്ധിമുട്ടുംപാവം ഞമ്മക്ക് കട ഞമ്മളിങ്ങനെ കടക്കല്ലേ
അഹ് അയിനോരി ഇന്റെ ആഹ് ട്യൂൻസ് രണ്ട് മക്കക്ക് ഒരു വയസ്സാണ്ന്ന് ഒരു വയസ്സായിട്ടില്ല മൂത്ത കുട്ടി ക്കെ മൂത്ത കുട്ടിക്ക് രണ്ടര വയസ്സ് എന്താപ്പ അത് രണ്ടു പ്രായങ്ങള്
ഏതായാലും ഇങ്ങനൊക്കെയാണ് കയിച്ചിലായി പോന്ന അയിനൊകള്ള എന്തെലും ഇപ്പന്റെ മക്ക അതങ്ങനെ ഒരു പൊട്ടിത്തെറിപ്പും കാര്യങ്ങളൊന്നും അതഅല്ലാന്റെ എന്തെലും കൈവായിരിക്കും പിന്ന മക്കളെകൊണ്ട് ഇൻക്ക് അങ്ങനെരലമ്പ്ണ്ടായിട്ടില്ല പിന്നെ ഹസ്സ് കുറേ ഒക്കെ ലീവ് ചെയ്യും അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ അഞ്ചാറ് കൊല്ലത്തിന് പോറത്ത്ക്കെറങ്ങെ ഹസ് നാട്ടില് ആ ഹസ്സിന് നാട്ടില് ജോലിയാ ആഹ് അപ്പൊ പിന്നെ വലി ഇപ്പളും നാട്ട് ആഹ് ആളിപ്പളും നാട്ട് തന്നെയണ് ആള് പോയിട്ടില്ല ഇവിടെ വീടിന്റെ പണിയ വീടൊക്കെ അത് വർക്കെ
ആഹ് കോണ്ട്രക്റ്റർ വർക്കാവുലെ
ആ ആ ആ ആ ആ അപ്പൊ പിന്നെ മൂപ്പര് ഏഹ് മുപ്പരങ്ങനെ പോയിട്ടില്ല പിന്നെപ്പ ഞാനും കുട്ടികളും ഒറ്റക്കുവാണ് പിന്നെ അങ്ങനെയൊക്കെ ചെറിയ മക്കളൊക്കെ ആയിക്കഴിഞ്ഞ മൂപ്പര് ആദ്യ ആദ്യേന്റെ കല്യാണം കഴിട്ടെന്നെ പോവണംന്നുള്ള ചിന്ത മൂപ്പര്ക്കില്ല ഞാൻ പോവൂല ഞാൻ പോവൂല ആഹ് അങ്ങനെ ഒരു മനസ്സാണ് പോ ഇൻക്കങ്ങനെ പോയി നിക്കാൻ കഴിയൂല ഇല്ലാതാ ഒറ്റക്ക് ഇല്ലാതാണ്
മാനം ഏറ്റവും നല്ല തീരുമാനം
അയ്ന് പറിയും ഇന്ക്ക് ഇങ്ങളൊന്നും കാണതെ ഇന്നെ കൊണ്ടൊന്നു ഞാൻ പറയും എന്താ എല്ലാരും പെണ്ണുങ്ങളും കുട്ടികളെ ഇട്ട് കാണ്ടും മക്കളെ ക